ഹലോ ആ കേൾക്കണ്ടോ?
ആ കേൾക്കുന്നുണ്ട് നല്ല ഓ പ്രത്യേകിച്ചൊന്നുംല്ല ഫ്രീയായി ങ്ങെൻ
ആ നേരത്തെ കഴിക്കോ ഞ ചോറ് തിന്ന് മക്കൾ പോകൊടു ഇങ്ങനെ മക്കളൊറങ്ങിയപ്പോങ്ങനെ
ആ ആ അയ്ശരി ഇല്ല അങ്ങനെയൊന്നുല്ല ചെലപ്പോ മൂന്ന്മണിയൊക്കവും രണ്ട ര രണ്ട രണ്ട് രണ്ടര മൂന്ന്മണി ഈയൊരു സമയത്താണ്.
ഈ വെക്കേഷൻ ആയപ്പോം അല്ലെങ്കിൽ ഒരു എട്ടണി ഒമ്പണി ആ വുമ്പോത്തിനും അടുക്കളേക്ക് പണി കഴിഞ്ഞ് കേറുന്നതാ. ഇപ്പൊ പത്ത് പന്ത്രണ്ണി ബാങ്ക് കൊടുത്താലും തീരൂല.
തീരൂലല്ലേ? ആ അപ്പൊ കൊറേ നോല ബേക്കിൽ നട നടക്കണേ ഒന്നാമത്
ആ അതന്നെ ആ ഓലങ്ങോട്ട് ഒതുങ്ങി കിട്ടൂല. കളിച്ചാണ്ട് പിന്നെ ഔത്ക്ക് ങ്ട്ട് വിള വച്ച് കരണ്ടേ?
ആ അതെ ഉം എന്താന്നിട്ട്? ഇല്ലേ, വാങ്ങിട്ടില്ല വാങ്ങണം. ഞ്ഞി പ്പൊ സ്കൂള തുറക്ക തൊർക്കട്ടെ വിചാരിച്ച പുസ്തകം കിട്ട കിട്ടീട്ടില്ല ഞ്ഞി സ്കൂൾ തുറന്നിട്ടെ ഞങ്ങക്ക് കിട്ടൊള്ളൂ ബുസ്തകൊക്കേ യൂണിഫോമാത്രെ കിട്ട
ചെല കുട്ടികൾക്കൊക്കെ ങ്ങനെ സ്കൂളി പോയി വാങ്ങാൻ പോയി പറഞ്ഞ് ണ് ഡെയ്റ്റ്ന്ന്ണ്.
ആ പക്ഷെ ഞങ്ങൾക്ക് സ്കൂൾ തുറന്ന യൂണഫോ, യൂണിഫോമൊ ക്കെ ഞങ്ങക്ക് സ്കൂൾ തൊറന്നിട്ടാണ് കിട്ടല്. ഇപ്രാവശ്യം ഞങ്ങക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് യൂണിഫോം പൊതുവേ സ്കൂൾ തുറന്നിട്ടാണ്
അങ്ങനെ ഗ്രൂപ്പില് പറഞ്ഞണ്ടാവൂല്ലേ?
ആ ഗ്രൂപ്പില് പറഞ്ഞ്. അപ്പം ആ സമയത്ത് പോയി ചെല്ലാൻ പറഞ്ഞ അപ്പ അങ്ങനെ ആ ആ സമയത്ത് പോയി ഞങ്ങള് സ്കൂക്ക്
ആ ആ ഇവിടെന്നും യൂണിഫോമൊന്നും കിട്ടിട്ടില്ല, ഇപ്രാവശ്യം യൂണിഫോമിനുള്ള പൈസ അക്കൗണ്ടിൽ കിട്ടും അങ്ങനെ പറഞ്ഞു അടിച്ചാള്ളേ
ആ ആ അത് ശരി.
അവിടെ കിട്ടിനോ? ഇല്ലല്ലോ?
ഇല്ല ഇല്ല ഞങ്ങക്ക് അടിക്കാല പൈസൊന്നും കിട്ടൂല ഞങ്ങക്ക് ശീല തുണി ഏ ഒരു മീറ്റർ ആ മീറ്റർ തക ആ പിന്നെ ആ തുണി കിട്ടിട്ട് പിന്നെ അടി ക്കാല ഫീസ്
ഇല്ല തെരലില്ല. ഇപ്രാവശ്യം അങ്ങനെ ഇണ്ട് ന്നൊക്കെ പറേണെ എസ് യു കുട്ടികൾക്കൊക്കെ ർക്കും തോന്നണ്.
അങ്ങനെർ കുന്നാല്. ഇങ്ങള് അടിക്കുവോ?
ഞാൻമ് ചെറങ്ങനെ, സ്റ്റിച്ച് വിട്ടതൊക്കെ, അങ്ങനെ താക്കും നല്ലാതെ വീട്ടിൽ മി ഷീനില്ല. പിന്നെ അടുത്ത്
ഓ സെരിക്കും ഞമ്മളെ വീട്ടില് മ്മളെ വീട്ടിലൊന്ന് വണല്ലേ? നമ്മുക്കൊന്ന് കീറിതും, പൊളിഞ്ഞതും
ഉം, ഉം. ഞങ്ങളവിടെ നാട്ടിലിങ്ങനെ ഈ പഞ്ചായത്തിൻ്ററെ തിൽ മിഷീനും അങ്ങനത്തൊക്കെ കിട്ടീന് നമ്മൾക്ക് ചെറിയ പൈസക്ക് സബ്സിഡി ആയിട്ട് അങ്ങനെ വാങ്ങിയ അതിന്റെ മുത്തച്ചിക്ക, അന്ന് ഞങ്ങൾ തറവാട്ട് പെരേലാ യൊണ്ട് പിന്നെ വാങ്ങീ ല്ല ഇപ്പളാ വീട് മാറിയത്.
ആ ഇനിയൊക്കെ ഉണ്ടെങ്കി വാങ്ങാലോ? അല്ല അന്ന് തറവാട്ടിലാണെങ്കില് വാങ്ങിയാ മതിയെനി, നി പോകുമ്പോ കൊണ്ടോയാ മതി.
അയിന് തറവാട്ടില് ഒന്ന്ണ്ട്. അങ്ങനെ പിന്നെ ഞമ്മൾക്ക് വെക്കാനും സ്പൈസേണ്ടേ? അയ്യരിച്ചിട്ട് ന്നെ അന്ന് വാങ്ങീല്ല. അങ്ങനെ വണ്ടി, അങ്ങനെയൊക്കെ ണ്ടയ്നി ഓഫറിൽ ങ്ങനെ
ആ ശരി ഞങ്ങൾക്ക് ഇവിടെ ആ ആഹ ഞാൻ പിന്നെ ഇവിടെ മെഷീനൊക്കെ ണ്ട്. പത് വരേറ്റ് ഞാന് ഇങ്ങനെ ഞമ്മളെ യൂണിഫോമൊ ക്കെഞാൻ അടിച്ചല. ഞാൻ പുറത്ത് കൊടുക്കലില്ല. ഞാൻ ഇൻക് പഠിച്ചിട്ടൊന്നുല്ല, ഞാ യു ടു
എന്നാലും നന്നായിട്ട് വെ
ആ അതൊക്കെ കിട്ടും. അതൊക്കെ കിട്ടിട്ടുണ്ട്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മോൾ മോക്ക് കഴിഞ്ഞ പ്രാവശ്യല്ല, അയിന്റെ മുമ്പത്തെ പ്രാവശ്യം മോക്ക് ആ പിന്നെ ആണുങ്ങള മോഡല്, ആൺകുട്യളെ മോഡല് ല്ലേ ഷർ ഷർട്ട് ഉണ്ടാവല്ലോ ഐയിക്കും പിന്നെ ആഹ അയിക്ക്ള്ള ഒരു ഷെമ്മീസും
ആ പെറ്റി ആ
ആ പോക്ക പോക്കറ്റ് മോഡല് പിന്നെ ഞെറിവ് വരണ ആ ആ ഷെമ്മീസ് ഏനി രണ്ടാം ക്ലാസ് വന്നീനത്. അപ്പൊ ഒന്നാം ക്ലാസ്സക്ക് ഞാൻ പൊറത്ത് കൊടുത്ത്. ഷെമ്മീസ് ഞാൻ അടിച്ചു. പക്ഷെ കുപ്പായം ഞാൻ എനിക്ക് പേടിയായിട്ട് ആ വെരുലെ ച്ച് ഒന്നാം ക്ലാസിൽ ഞാൻ പുറത്ത് കൊടുത്തു. പിന്നെ ഞാന് വിചാരിച്ചു മ്മളെ മക്കളതല്ലേ യൂണിഫോം ഫോമല്ലേ അപ്പൊ നീ ഒന്ന് അടിച്ചു നോക്കിയോ, ആ വെറ്തെ ഇട്ടിന്റെ ശീലം ഒന്ന് അടച്ച് വെക്യാണെങ്കില് ഇങ്ങനെത്തന്നെ പഠിച്ചത് വിചാരിച്ചാണ്ട് ഞാനൊന്ന് നോക്കി അപ്പൊ നോക്കിയപ്പോ കൊഴപ്പില്ല. അപ്പൊ പിന്നെ അങ്ങനെയണ്ട് കിട്ടി.
നിങ്ങൾത് എങ്ങനെ മോട്ടർ വച്ചാണോ മെഷീനില്.
മൊ ഇ മോട്ടർ ഇണ്ടേനി കുറച്ച് ദിവസം വരെ മോട്ടറിണ്ടേനി. ഇപ്പൊ അത് പിന്നെ താത്താന്റെ മോട്ടറേനി അല്ലേ താത്താന്റെ ആ ഇണ്ടായിന് മോട്ടർ കേടന്നാണിപ്പോ താത്ത കൊണ്ടോയി. താത്തടെ മൂ
ഇ മോട്ടർ ഇങ്ങള്ക്കിങ്ങനെ നൂല് വിടൂലേ, നൂല് പൊട്ടൂലേ
ഇല്ല ഇതുവരെ അങ്ങനത്തെ പ്രശ്നം ഒന്നും ഉണ്ടായിറ്റില്ല.
ഇ ഞങ്ങളും മോട്ടറ് വെച്ചിന്, പക്ഷെ ഇങ്ങനെ നൂലങ്ങനെ പൊട്ടും. എടക്കിടക്കിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അടച്ചാൽ മതീലെ. നൂല് ഭയങ്കര പൊട്ടല മെഷീൻ എണ്ണ എടുക്കണേന് എന്തേലുമൊക്കെ കുറവായിരിക്കും.
ആഹ് ഇല്ല ഇവിടെല്ലാ ആ ആ എവിടെ വ ആ ആ ആഹ ശരി മം മം
നിങ്ങള് ഈ സ്കോളർഷിപ്പിനൊക്കെ എഴുതി കൊടുത്തീന മക്കൾക്ക്.
സ്കോളർഷിപ്പിന് എഴുതി, ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടേനി. അത് കിട്ടിട്ടു കിട്ടിട്ടുണ്ട്. ഉം ആ കിട്ടിട്ടുണ്ട് എ ഇങ്ങള് കൊടുത്തീനോ.
ആ ഞാന് മോനിപ്പോ ഒന്നിൽ ഫസ്റ്റായിട്ടാണ് അപ്പ അങ്ങനെ കൊടുത്തീന്. ഇങ്ങ രണ്ടിക്കാണ് അപ്പം കി ഇവിടാത്ത മ്മൾക്ക്ക്കിപ്പോ കിട്ടീന്ന്‌. ന്നിപ്പോ ഞാൻ ബെങ്കി പോയൊക്കിയപ്പോൾ വെറുതെ പോയെനും ചെറിയൊരാവശ്യത്തി ഞാവന്റെ ബുക്കും കയ്യി പിടിച്ച് പോയ അയില് കയറിയില്ലാന്ന പറഞ്ഞെ അയില്. അന്നിട്ട ആ പൈസന്നെ ഉള്ളൂ.
ആഹ് അതല്ല ഒന്നാം ക്ലാസ്സത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടോ, രണ്ടാം ക്ലാസ്സിൽ എത്തുമ്പോളല്ലേ സ്കോളർ
അല്ല അല്ല ഒന്നിലുണ്ട് ഇപ്പോ. ഒന്നില് ആ ഇണ്ട്. ചിലർക്ക് ഇപ്പോളാണ് ഓ രണ്ടിക്ക് ഇനി രണ്ടുക്കാണ് കഴഞ്ഞ കൊല്ലം ഇങ്ങനെ പൂരിപ്പിച്ചച്ച് കൊടുത്തതേനും.
ആ ആ ആ ഇവിടെ മോക്ക് കിട്ടിയിട്ടുണ്ട് മോളിപ്പോ ഇനി നാലാം ക്ലാസ്സിലാണ്.
ഉം ഓൾക്ക് കണ്ടിന്യൂ ആയിട്ട് കിട്ടലുണ്ടേനി.
ഇല്ലാ ഓക്കിപ്പോ കിട്ടാണ് കഴിഞ്ഞ രണ്ടാം ക്ലാസ് രണ്ടാംക്ലാസ്ക്ക് കൊടുക്കുന്ന സമയത്ത് ത്ത് ഞാൻ ബാങ്ക് അക്കൗണ്ടിന്റെ റെഡി ആക്കിയിട്ടില്ലേനി.
അതന്നെപ്പാ അതിന് നമ്മള് ആ ടൈമ് വെച്ച് നോക്കുമ്പോ റെഡി ആവൂല
ടൈം കുറച്ച് എടുത്ത് ബാങ്ക് പാസ്സായി കിട്ടാന് അപ്പോത്തിന് ഇതിന്റെ കാലാവധി കഴിഞ്ഞും ചെയ്തു അങ്ങനെ രണ്ടാം ക്ലാസ്സിന്നു കൊടുത്തില്ല പിന്നെ മൂന്നാം ക്ലാസ്സില് എത്തിയപ്പം ഈ ഒരു സ്കോളർഷിപ്പ് നേരത്തെ വന്നു അതുകൊണ്ട് എനിക്ക് നമ്മക്ക് ഇനി കുറെേ സർട്ടിഫിക്കറ്റ് വരുമാനം സർട്ടി സർട്ടിഫിക്കറ്റും അങ്ങനത്തെൊക്കെ ഉണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമല്ലോ ആ അപ്പൊ അത് വരുമാന സർട്ടിഫിക്കറ്റ് ആക്കെ റെഡി ഓൾറെഡി റെഡിയാക്കി വെച്ചിന്
ഏ പക്ഷെ നമ്മള് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ ഒന്നുകൂടി പിന്നെ പോയി എടുക്കണംല്ലേ ഒര് കൈ ഒരു കൊല്ലത്തെ പിന്നേം
ആ അതെ ഒരു കൊല്ലത്തിലാണ് അയിന്റേത് പക്ഷെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ത്തെ വർഷ് നേരത്തെ വന്ന് സ്കോളർഷിപ്പ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ഉടനെന്നെ സ്കോളർഷിപ്പിന് വന്ന് അതിന്റെ മുമ്പത്തെ വർഷം സ്കൂൾ കഴിയുന്നൊരു സമയത്തിന് സ്കോളർഷിപ്പിന് വന്നിനത് അതുകൊണ്ട് ന്റെ എക്സ്പരിഡ് ആയിട്ടില്ല ആ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ഇത് കാലാവധി തർ ആ് കാലാവധി തീർന്നിട്ട് ല്ല ഇനി അതുകൊണ്ട് ഞാൻ അതന്നെ വെച്ചിട്ട് വേഗ കൊടുത്തു അതുകൊണ്ട് നക്ക് വേഗം കിട്ടീന്ന കേട്ടോ
ഇപ്പ കേട്ടണ്ട് അ്ത്തിന് എന്താ ഞാ റേഷൻ കാഡ ഞങ്ങൾക്ക് റേഷൻ ഇതില്ല റേഷൻ കാർഡ ഇല്ല അപ്പൊ ഞ ഓല ഇ റേഷൻ കാർഡില് പേര് വേണം കുട്ടീന്റെറെ അപ്പം ഞാൻ പിന്നെ കൊടുത്തില്ല പിന്നെ പറഞ്ഞിട്ട് അതൊന്നുമല്ല കൊടുക്കാന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ കൊടുത്തു
ആ ഈ റേഷ റേഷേും കുട്ടികള പേരില്ലെങ്കിൽ ഉപ്പാന്റെ പേരുണ്ടാവുമല്ലോ
ആ ഉണ്ടിപ്പാന്റെ പേരുണ്ട് പക്ഷെ അങ്ങനെ ഞ ഓ പറഞ്ഞ അങ്ങനെ പറ്റൂലന്ന് പിന്നെ ഞാൻ കൊടുത്തിട്ടോ ഞ അതുകൊണ്ടറ്റെ ണോ ഓന്റെ പേരില്ലാത്തത് കൊണ്ടാണോ അറീല എന്താ കിട്ടാത്ത അറിയ
അല്ലപ്പന്റെ പേര്ണ്ടായാലും മതി ഇപ്പ അമ്മക്ക് എപ്പോഴും
ഞങ്ങൾക്ക് വരെ കാടില്ല കാടുള്ളത് ഒന്ന്തറവാട്ടേരേലും ഉള്ള പിന്നെ എന്റേത് എന്റെ വീട്ടിൽ തന്നെയാണ് ഹസ്ബൻറിും ഹസ്ബൻഡറിന്റെ കൂട്ടത്തെ വാടിലും ഉള്ളത് അൾ മാറിയാരെ ഇടുത്തിട്ടില്ല
ആ് ഞാത് അത നമുക്ക് എന്തേല ഒരു റേഷൻ കാർഡ് അത്യാവശ്യാണ് അപ്പൊ നമ്മള് ഇഞ്ഞി പ്പോൊ ഒരു നിങ്ങക്ക് വീടൊക്കെയില്ല അപ്പ വീട്ട് നമ്പർ ഏതായാലും കിട്ടുവല്ലോ
ഈ വീട്ട നമ്പർ കിട്ടിയിട്ടില്ലാതാണ് പിന്നെ ഞങ്ങൾിങ്ങനെ മാറി എടുക്കാൻ കഴിയാത്തത്
ആഹ് ആ് അപ്പൊ ഇനി വീട്ട നമ്പർ പെട്ടെന്ന് റെഡ്ഡക്കി ക അന് റേഷൻ കാർഡിന അപേക്ഷിച്ചു മതി കാരണം നമുക്ക് ഇനിപ്പ എന്തൊരു ആവശ്യത്തിനാണെങ്കിലും റേഷൻ കാർഡ് വേണേ ആഹ
നിങ്ങള എടുത്തതല്ലേ
ഞാ ഞൻ എടുത്തതാ ഞങ്ങള് പിന്നെ വടകക്കൊക്കെ പോയി അങ്ങനെ നിന്നാട്ടില്ല ഒരു വീട്ട് നമ്പര് ഏർ കിട്ടിയിട്ടുണ്ടനി അപ്പൊ ആ വെച്ച കണ്ട് അങ്ങനെ വീട്ട് നമ്പര് വെച്ച് കിട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് റേഷ ങ്ങാട്
ഉം ഉ നിങ്ങക്ക് വട്ട ഈ വീട്ട് നമ്പർ കിട്ടണമെങ്കില് കോണിക്ക് ഇതൊക്കെ വെക്കണ്ടേ
എങ്ങനെ
കോണിിക്കയ്യക്കണ്ടേ
ഏ
കോണക്ക് ആ ആ അങ്ങനെയൊക്കെ പറയണായിട്ട് വീട്ടമ്പർ ഇട്ടിുെങ്കില് കോണി കയ വെക്കണം എന്നൊക്കെ
ആ അങ്ങനെ സ്റ്റെയർ കേെയസ് വെക്കണ ആ ആ് അങ്ങനെ ആ ആ് ആ് ആ് അത് എനിക്കറിയ യിലെട്ടോ ഇല്ലല്ലോ അതിന്റെ ആവശ്യംുണ്ടോ ഇല്ലോ ഡോറ് വെച്ചാ പോരേ
ആ കോണികൂഡിന്റെ മോൾ ഡോറു ണ്ട്
ആഹ ഡോർ വെച്ചാൽ മതിയാവുംും അനി കൈ വെക്കണ എന്നന്നുണ്ടാവുംര് ചേർ കേേസിന്റെ ആശ്യ ഒന്നും ഉണ്ടാവില്ലണ്ടാവില്ല ഉ ഏതായാലും അത് അതിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ പഞ്ചായത്തെ പന്തപടി മെമ്പറൊക്കെണ്ട്
ആഹ പോയന അപ്പൊ ഞങ്ങക്ക് എന്തരം കഠനത്തിൽൊന്നും ഇത് കൊടുക്കാത്തതുകൊണ്ട് പെർമിറ്റ് എടുക്കാത്തത കൊണ്ട് നല്ല ഫൈൻുണ്ട്തോന്നുണ്ട് അം അപ്പൊ അതുകൊണ്ടാണ്ണ്ട് ഇന്ന ഇങ്ങനെ എടുക്കാൻ പോവാത്
ആ ആ് ആ ഏതായാലും മ്മക്ക് ആ വേണ്ട നമ്മുക്ക് വേണല്ലോ
ആ എന്തായാലും വേണം എടുക്കണം നിങ്ങള ഇതൊക്കെ റെഡിയാക്കിണ്ട്
ആഹ് നമ്മള് ഇപ്പോ ഫൈ പിന്നെ ഉണ്ടെങ്കിലും തന്നെ നമ്മള ഇങ്ങനെ വെച്ച വെച്ചാലേ അത് ഫൈന് കൂടല്ലള്ളൂ കുറല്ലല്ലോ ഉം നമുക്ക് എടുക്കേണ്ടേ ഫൈൻ എാലൽ നമ്മ കൊടുക്കന്നേ വേണ്ടി വരും പിന്നെ നമ്മൾ ഫൈൻണ്ട് നമ്മൾ കട്ടുന്ന ഇത് ഇപ്പോ എന്തെങ്കിലും ഒരു ദിവസം ഇത്
ചച്ചു വേം പണി കിട്ട എന്നാ കയറലേചരിച്ച അങ്ങനെ വേ പണികളക്കെടുത്ത്ർത് അതി്ന്റെ ഇടയിൽ ഇത് നമക്ക് തിഞ്ഞില്ല എല്ലാരും ആദ്യം പേപ്പർ വർക്ക് ഒക്കെ അല്ലേ ആദ്യം ശരിയാൊക്കെ
ആഹ് ആഹ് ആഹ് ഞങ്ങളതി ഇപ്പ എന്താ അവസ്ഥന്ന് നിനക്ക്റിയില്ല ഞങ്ങ ഇ വ ഞങ്ങ വടൊന്നും ആയില്ല ങ്ങൾ തയ അപ്പോ ഇനിപ്പോ അവിടെ പെർി കിട്ടിക്കണ തന്നുന്നു അതിനെകുറിച്ചൻ
അത് പഠക്കണേന് മുന്നേ നമ്മള് ആരുടെ പെർമിറ്റ് എട പടവ് തുടങ്ങണതിന് മുന്നോ എന്നാൽ ഫൈൻ കുടുങ്ങൂില്ല പടവ് തുടങ്ങിയിട്ടുന്നതിന് മുന്നേ ചെയ്യണം.
ആ് ആ് തറയിടുന്നതിന്റെ മുന്നേ.
തറ തറല്ല പടവ്
പടവിനില്ലേ ആഹ് ആഹ് ആഹ ശരി ഉ
ഞങ്ങളത് വാർപ്പ് നിലടലും എല പണി കഴിഞ്ഞഞ് ഇനി ഇപ്പ താ
ആഹ അതെല്ലാം ഞൻ ശരിയാക്കി കളള്ള നഞമ്മള ഇ പിന്നേം പിന്നെയും ആക്കി നിന്നാ പിന്നെ നമ്മുക്ക്
നെ പഞ്ചായത്തു ആയിട്ടൊന്നുപുറത്തിറങ്ങിയിട്ടുള്ള ഹസ്ബൻഡങ്ങനെ അങ്ങനെ എല്ലാ ട്രിപ്പിലും ഇതൊക്കെ ആയുകൊണ്ട് തഴിക്കൂില്ല ഇനിങ്ങനെയെങ്കില കൊയ്വള്ളപ്പോൊ പോകണം
ആ നമ്മളിപ്പോ നമ്മുക്ക് കയ്യൂല ക്യൂല എന്ന് പറഞ്ഞ് നമ്മളിങ്ങെ നി നമ്മള അങ്ങനെ നിിക്കേയുള്ളൂ നമ്മളൊക്കെണ്ട് ഇറങ്ങണം അപ്പോളഴെ തന്നെ നമുക്ക് ഇതിനൊക്കെ തിരിവ വരുള്ളൂ നമ്മളിങ്ങനെ കൊണ്ടൊന്നിനും കഴിയൂല്ല ഞാന ഇില്ലാന്ന്ിങ്ങനെ പറഞ്ഞ് നിന്നാല് അത അത അങ്ങനെ നക്കുള്ളൂ അപ്പൊ നമ്മള് കഴയിൂലെങ്കിലും. കഴിഞ്ഞാലും മ്മളാഅട് ഇറങ്ങ അപ്പൊ നമ്മുക്ക് അപ്പ ഒരു കഴിവ് അപ്പാടുകൾ കിട്ടും.
ഇപ്പ ഇന്നെ ചെറിയ മോനായിണ്ട് അങ്ങനെ കുട്ടിനെ ആരെെയ നോക്കാൻ ഇളപ്പള ആി പോകാനൊക്കെ കഴിയണെങ്കില് ചെറിയ രണ്ട മക്കളാ ഒന്ന ഒന്നേര വയസ്സോ ഇും മൂന്നായിട്ടേ ഉള്ളു. പിന്നെ വലുതിനാാണ് വലുതാണെങ്കില് രണ്ടാം ക്ലാസ്സ ഇ ആവണള്ളു.
ആഹ് ശരി ആഹ ആഹ് ആഹ
ഓന തന്നെ കൂടുതൽ എങ്ങട്ടേലക്കെ ഇറങ്ങാണുണ്ടെങ്ക ഓന്റെ അടുത്ത് തന്ന ആക്കി പോല ഉമ്മ ടീി തരെ ഉമ്മ പോയി
ആ ആ് അവിടെ ഹസ്ബൻന്റെ വീട്ടില് അവിടെ ആരല്ലത് തറവാട്ടിലി ആഹ
തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ എന്നാലും മക്കൾ അവിടെ ആക്കുമ്പോളേ
ആഹ എല്ലാ ആക്കി പോവാൻ ആഹ ആയിക്കോട്ടെ എന്നാ ശെരി ആ ഓക്കെ എന്നാ